ഹലോ കേക്കാവോ
ആഹ കേൾക്കുന്നുണ്ട് എന്തൊക്കെയാണ് വിശേഷം ഭക്ഷണൊക്കെ കഴിച്ചോ
ഭക്ഷണം കഴിച്ചില്ല പിള്ളാർക്ക് കൊടുത്തു ആ പിന്നെ പി കൊറ കുച്ച പിള്ളേരുടെ കൂടെ ഇരുന്ന് പഠിപ്പിക്കാനുള്ളത് ഒരു എന്തോ ഒരു പാട്ടൊക്കെ പഠിക്ക പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു അതിന്റെറെന്തോ വീഡിയോ എടുത്ത കൊടുക്കണണോന്ന് പറഞ്ഞു
ആഹാ ഇപ്പഴേ വീഡിയോ എടുക്കാനെ എന്താ ക്ലാസ്സിലേ അപ്പൊ
ക്ലാസ് ഉണ്ട് പക്ഷെ അത് പഠിച്ച സാധനങ്ങള് പഠിക്ക സ വീ ആ വീഡിയോ എടുത്ത് ടീച്ചറിന് പേഴ്സണലായിട്ട് അയച്ചിട്ട് ആഹ്‌ പിന്നെ എന്നിട്ട് ആഹ്‌ ടീച്ചറെ ക്ലാസ് ഗ്രൂപ്പിൽ ഇടാനാന്നേ
ആഹ്‌ ആഹ്‌
അപ്പൊ അതിന് ഞാൻ പറഞ്ഞ ഒന്ന് വീഡിയോ പിടിക്കും പറഞ്ഞു ഇവിടെ നാത്തൂവിന്റെ മകനുണ്ട് അവനോട് പറഞ്ഞു യടാ ഒന്നു വീഡിയോ പിടു ടിച്ചുത എന്നിട്ട് ആന്റിയുടെ ഫോണിലോട്ട് നയിച്ചിന്ന് മതിന്ന് പറഞ്ഞാൽ അവന് അവന്റെ അതാ വീഡിയോ പിടിച്ചോണ്ടി ഇരിപ്പുണ്ട്
അഹ്‌ ശരി ഇല്ല കഴിഞ്ഞില്ല നിങ്ങള് പറഞ്ഞ പോലെ കുട്ടികൾക്ക് കൊടുത്ത് അപ്പൊ മോള ഉറക്കി
ആഹ്‌ ഞാനോ എന്റെ ചെറുതിന് എനിക്കും ഉണ്ട് ആഹ്‌ എനിക്കും കൊണ്ട് ചെറുത് അയിനെ ഞാൻ കിടത്തി ഉറക്കി അയിനെ ഒന്ന് വഴക്കു പറഞ്ഞപ്പ അതു കിടന്ന് ഉറങ്ങി മൂന്ന് വയസ്
എഹ് ആഹ്‌ എന്റെ മോൾക്ക് ഒരു വയസ്സ് വയക്കു പറഞ്ഞാ ഉറങ്ങുന്ന ആളോന്നുല്ല
ആ ഇത് വഴക്ക് പറഞ്ഞത് ഏഹ് വായാ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ വണ്ട ആയ വഴക്കുണ്ടായി മൂത്ത കൊച്ചുവയിട്ട് വഴക്കുണ്ടായപ്പോഴത്തേക്ക് ഞാൻ രണ്ടുപേരെ വഴ കൊറഞ്ഞപ്പത്തേക്കും സങ്കടം വന്ന് കിടന്നുറങ്ങിപ്പോയി ആ കഴിച്ചാരുന്നു കഴിക്കല് കഴിഞ്ഞഞ് കഴിയഞ്ഞപ്പോഴത്തേക്കോ വഴക്കുണ്ടായത്
ആഹ്
അത് കഴിഞ്ഞ് പിന്നെ ആ ഉറങ്ങുന്നെങ്കി സാരില്ല പകൽ ഒന്നും ആം ആ സാരഇല്ല രാത്രിലലെ ഇനി കിടന്ന് ഉറങ്ങട്ടെ എന്ന് ഓർത്തു പകലൊന്നും ഒറക്കവില്ല രാവിലെ എണീറ്റ് കഴിഞ്ഞ പിന്നെ പകലൊറക്കവേ ഇല്ല. ഇല്ല ഈ അടുത്ത ആഴ്ചേയുള്ളൂ മൂന്ന് വയസ് ആകത്തുള്ളൂ അപ്പോഴത്തേക്കും ഇനി വിടണന്ന് ഓർത്ത് നവംബറിൽ വിടാന്ന് ഓർത്ത്
ആഹ് ഞാൻ മോളെ പറഞ്ഞയിച്ചല്ലേ ഈ എന്റെ മൂത്ത മോളെ ഏഴു വയസ് ഇപ്പം ഏഴ് വയസാ
ആഹ്
ഞാഅവളെ ഞാൻ അംഗൻവാടിയിലൊന്നും പറഞ് വിട്ടില്ല.
അയ്യോ ആത് അന നവംബറിലൊരു പ്രവേശനോത്സവം ഉണ്ടല്ലോ അപ്പൊ സ്കൂളില്അടുത്ത വർഷം സ്കൂളില് വിടണമെങ്കി ഒരു സ്കൂളില് പോയി ഒന്ന് മാ പരിചയ ആകാൻ അല്ലെ അങ്കവാടി പോയി ഒന്ന് പരിചയംആയാല്ലല്ലേ സ്കൂളിൽ പോത്തുള്ളൂ അല്ലെങ്കില് ഭയങ്കര മടിയാരിക്കതില് ആഹ് മാ മടിയാരിക്കുല്ലോ?
ആ ബുദ്ധിമുട്ടാണ് മോള് അങ്ങനെയാ മോള് അംഗവാടിയില് ഇങ്ങനെ എല്ലാരും പറഞ്ഞിട്ട് എനിക്ക് എന്തോ കാരണം എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അപ്പൊ അവള് കരയുമ്പോൾ ഞാനും കരയും.
ആ അപ്പൊ ഞാൻ ഓർത്ത് അങ്ങനെ നവംബറിൽ വിടാം പിന്നെ കൊറച്ച് രണ്ടു മൂന്ന് മാസമല്ലേ ഉള്ളൂ അതൊന്നൊരു ശീലമാകാൻ വേണ്ടി ഇതാണ് സ്കൂൾ സ്കൂളിൽപ്പോയി ഇരിക്കുന്ന ഇങ്ങനെയാന്ന് അങ്ങനെ അല്ലെങ്കി
ആ എന്റെ മോള് അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ക്ലാസിൽ പോകുമ്പം ഭയ് ഇയ്യോ കെജി എൽ. കെ. ജി. യിൽ ചേർത്തപ്പം ഭയങ്കര കരച്ചി ച്ചില്ലേ ആഹ് എന്നിട്ട് രാത്രിയില് ഉറക്കതല്ലേ എണിച്ച് കരയും അപ്പൊ നമുക്ക് പേടിയാ ആഹ് നമ്മള് പേടിച്ചു പോയി പിന്നിപ്പം എന്തെങ്കിലും ഈസ്കൂളിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ? ടീച്ചേഴ്സ്ആരെങ്കിലും ബദ്ധിമുട്ടുണ്ടോ? വഴക്ക് പറയുണ്ടോ? അങ്ങനെയൊക്കെ നമുക്ക് പേടിയായി അതുകൊണ്ട് എങ്ങനരിക്കും കരയുന്നേന്ന് വെച്ചിട്ട് എന്നി ട്ടും ഉം ഒരാഴ്ചയായിട്ടും ഇങ്ങനെ തന്നെ കണ്ടിന്യൂ ആയിട്ട് ഇതുതന്യ അങ്ങനെ ഹസ്ബൻഡ് പോയിട്ട് അവിടെ ഈസ്കൂളിൽ പോയിട്ട് ചോദിച്ചു പറഞ് ഇങ്ങനെ മോള് ഭയങ്കര കരച്ചിലാണ് ഈ രാത്രിയെല്ലാം പേടിച്ച് കരയുന്നു അങ്ങനെ ഈസ്കൂളില് പോകുന്നില്ലാന്ന് പറഞ്ഞിട്ട് അപ്പോം അവര് പറഞ്ഞ് ഒരു പ്രശ്നവും ഇല്ല അത് ഈസ്കൂളിങ്ങനെ വെരു വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ഉ ഈസ്കൂളിനെ സംബന്ധിച്ച് കുഴപ്പോന്നുല്ല അപ്പംഇവൾ എടുത്ത്ചോദിക്കുമ്പോ സ്കൂള് വേറെ പ്രശ്നമൊന്നുല്ല മിസ് ചീത്ത പറയാ അങ്ങനത്തെഒന്നുല്ല പക്ഷേ ഇവൾക്ക് പേടി നമ്മള് എടത്ത്ന്ന് മാറി നിക്കുന്ന ആ തേ നമ്മടെ അടുത്ത് മാറി ഈസ്കൂളിൽ വേറൊരു ലോകത്ത് നിക്കുവല്ലേ നമ്മുളെപരിചയം ഉള്ള ആരും ഇല്ലല്ലോഅവിടെ.
ആ ഉൾ ആരും ഇല്ല അല്ലെങ്കി നമ്മുടെ അടുത്തൂന്ന് ആ നമ്മുടെ എടുത്തുന്ന് മാറുകയുഇല്ല നമ്മുടെ കൂടെ അലക്കാൻ പോമ്പോ അവിടെ
റ്റിണ്ടെ എന്റെ എന്റെ അടുത്തൂന്ന്മാറിട്ട് എന്റെ വീട്ടില് പോയിട്ട് നിന്നിട്ടുണ്ട്.
ആഹ് ആ ഇവളും എന്റെ ടെ എന്റെവീട്ടിൽ മാറു വെ എന്റെ വീട് ഇവിടെ അടുത്താണ് അപ്പൊ അവ വീട്ടിൽ പോയി ഈയിടയ്ക്ക് എന്റെ ഉമ്മാടെ കൂടെ പോയി മൂന്നുസം നാലുസം പോയി നിന്നു.
ആ അങ്ങനെ ഇവൾ നിന്നിട്ടുണ്ട് ചെറിയ സമയത്തൊക്കെ പിന്നെ അവള്എന്റെ അടുത്തൂന്ന്മാറി നിൽക്കും എന്റെ വീട്ടില് കുട്ടികളുണ്ട് ഇവളുടെ ഒഴി പ്രായമല്ലേ അപ്പൊ ഇവക്ക് ഭയങ്കര ഇഷ് അവിടെ എന്റെ വീട്ടിൽ പോവാൻ ഹസ്ബന്റിന്റെ വീട്ടില് അങ്ങനെ കൊച്ചു കുട്ടികളൊന്നും ഇല്ല.
സെയിം കാര്യം തന്നെ ഇ ന്റെ ബ്രദർന് ഇതേ പ്രായൊള്ള ഇവളെക്കാളും രണ്ടു മാസ്ത്തെ എളേതാണ് അവളുവായിട്ട് കളിക്കാൻ വേ രണ്ടുപേരും പെമ്പിള്ളേരുവാ അപ്പൊ ര അവരു ആയിട്ട് കളിക്കാൻ വേണ്ടി പോകുന്നാ അപ്പം രാവിലെ എണ്ണീക്കുമ്പോ എന്നെ രാവ്ലെ എണീറ്റപ്പളും പർഞ്ഞു ഉമ്മി ഞാ ഒന്ന് ഉമ്മച്ചീനെ വിളിക്ക് ഞാൻ പോവാ അങ്ങോട്ട് ഞാൻ പർഞ്ഞെടാ പിള്ളേര് മറ്റേ എന്താ ഇത്തി സ്കൂളി പോയ്ട്ടൊക്കെ വരുമ്പോഴ്ത്തേക്കും അത്രേ നേരം ഉമ്മിക്ക് വേറെ ആരും കൂട്ടിൻല്ലോ കൊച്ച് ഉമ്മീടെ കൂടെ ഇരിക്കിന്നൊക്കെ പറെം ചെലപ്പ ഞാൻ വിടാതെ പിടി പിടിച്ച് നിർത്തും ചെലെപ്പം ആണെങ്കി കൊച്ച് ഇത്രെം വഴക്കല്ലേന്ന് ഓർത്ത് കഴിഞ്ഞോസം ശനിയാഴ്ച പോയി. ശനിയാഴ്ച രാവിലേ പോയിട്ട് ഏഹ് വൈകിട്ട് ഏഹ് എട്ട് മണി ആയ്പ്പഴാ വന്നത് അത്രെം അപ്പം കെടന്ന് കെടക്കുവാ ഇവിടെ ഞാൻ പോകുന്നില്ലാന്ന് പറഞ്ഞ് ഇരുന്നപ്പഴ്ത്തേക്കും മൂത്ത കൊച്ചുവായിട്ടാ പോയ്ത് അപ്പം അവനിക്ക് ഇങ്ങോട്ടേക്ക് വരണം അപ്പൊപിന്നെ ആഹ് രണ്ടു പേരും ഒന്നിച്ച് പോക്കോട്ടേന്ന് ഓർത്ത് പിന്നെ ഇവിടുന്ന് വിളിക്കാൻ പോയി അങ്ങനെ മാറിയൊ മാറിയൊക്കെ നിക്കും പക്ഷേ എങ്കിലും ആഹ് സ്കൂളുവായി ട്ട്ന്ന് സ്കൂളി പോയി ഇരിക്കണോന്നൊണ്ടെങ്കി ഒരു മാസോ രണ്ടു മാസെങ്കിലും കൊണ്ടൊയി ഇരുത്തിയാലല്ലേ ഒള്ളൂ ന്നോർ
കറക്റ്റാണ് ഞമ്മളങ്ങനെ ചെയ്യാ തുകൊണ്ട് നല്ല ബുദ്ധിമുട്ടിണ്ടായി ഇവിടേം ഞാൻ പർഞ്ഞില്ലേ ഒരാഴ്ചെയല്ലാം ഇങ്ങനെ കരഞ്ഞിരിക്കും പിന്നെ പിന്നെ ഓക്ക്യായിട്ടോ പിന്നെ പ്രശ് നവില്ല എന്നാലും സ്കൂൾ പോവാൻ മടിയനാണെ ഇപ്പളും രണ്ടിലെത്തി എന്നി ട്ടും മടിച്ചിയെന്നെ
ആഹ് അതാ പിള്ളേർക്കൊരു മടി അപ്പൊ അ ന്താ വിടാന്നോർത്ത് പിന്നെ നമ്മടെ സ.. നമ്മുടെ അടുത്താണെങ്കിലും മക്കൾ ഈ പ്രായ ത്തിലല്ലേ ഇരിക്കുള്ളു പിന്നെ ഇരിക്കൂലല്ലോ അത് കഴിഞ്ഞാ പിന്നെ പിള്ളേര് പഠിക്കാൻ ചേർത്ത് കഴിഞ്ഞാ പിന്നെ പഠിത്തോം മദ്രസാ ആഹാ ടൂഷൻ അങ്ങ നെ ഇങ്ങനെയായിട്ട് പിള്ളേർക്ക് അങ്ങനെ നമ്മടെ അട്ത്തിര്ക്കാനുള്ള ടൈം ഇല്ലല്ലോ
ആഹ്
അത് കൊണ്ട് പിന്നെ
അതന്നെ ഇവളിപ്പോ അംഗൻവാടീൽ പോവാന് മടിയായ്ത് കാര്ണം പിന്നെ എനിക്ക് എന്തോ വെശ്മാ ഇവിളിങ്ങനെ കരയ്മ്പൊ ഞാൻ ഇങ്ങനെ വിചാരിക്കും ശരി സാരല്യ എന്താലും ഇപ്പ ഇനി ഈ വർഷം കൂടി കഴിഞ്ഞ പിറ്റെത്തെ വർഷവളെ സ്കൂളി ചേർത്തല്ലേ അപ്പൊ സ്കൂള് പോവല്യേ അപ്പൊപോ ഒരു ടൈം കൂട്യല്ലേ അവളെന്റെ കൂടെ നിക്കട്ടെ കൊർച്ച് കളിക്കട്ടെ പഠിപ്പിലൊക്കെ എറങ്ങ്യാ പിന്നെ പഠിപ്പായ്ല്ലേ പിന്നെ ടൈം ഇില്ലല്ലോ ഇപ്പ തന്നെ മോൾക്ക് ഏഴ് അയ്മ്പതിന് ബസ്സ് വരും രാവിലെ
ഏഴെ അമ്പതിന അത്രെ നേര്ത്തെ വെര്വോ ഇവിടെ എന്റെ കൊച്ചിന് എ എന്റെ കൊച്ചിന് എട്ട് ഇരുവെയ്നാ ബസ്സ് വര്നെ അപ്പം ആഹ് രാവിലെ ആറരയ്ക്ക് മദ്രസേ പോയാല് എട്ട്മണിവരേണ്ട് മദ്രസ മദ്രസവിട്ട് നടന്ന് വീ ട്ടിവരുമ്പോ എട്ട് പത്താകും അപ്പൊ ഇന്നാണെങ്കില് എട്ടേകാലിന് ബസ്സ് വന്ന് അതോണ്ട് ഒന്നും കഴി ക്യാനും പോലും സമയല്ലാതെ പോവേം ചെയ്ത് അപ്പൊ എനിക്ക് ആകെ വെ വെഷമം അപ്പൊ എത്ര മണിവരെ ഒണ്ട് ഹം
എങ്ങെ
അപ്പെത്ര എത്ര മണിവരെണ്ട് ക്ലാസ്
നാലെ മുക്കാൽനാണ് വീട്ടിലെത്ത
ആന്താ അത്രേം ഏ എന്താ താമസിച്ച് എന്താ അപ്പ എത്ര മണിക്ക് ക്ലാസ് തൊടങ്ങും
സി ബി എസ് ഇ ആണെയ് അപ്പം സ്കൂളും മദ്രസ്സിം രണ്ടും ഒരു സ്ഥൽത്തല്ലേ
അതെ ഇവർക്കും സി ബി എസ് ഇയാ മദ്രസെ വേറെയ മദ്രസ വേറെയാ
ആഹ ഇത് രണ്ടും ഒരു സ്ഥൽതന്നെ മദ്രസിം സ്‌കൂളും ഒരേ സ്ഥൽതന്ന്യാ അതുകൊണ്ടായിരിക്കും പിന്നേന്ന് വെച്ചാല് കൊറച്ച് ദൂരണ്ട് അപ്പം അതൊരു എന്താ പറയാ വലിയ സ്കൂൾ ആണ് പിന്നാ പ എൽ കെ ജി മുതല് പിന്നാ കോഴ്സ് വെരേണ്ട് അപ്പം അവിടെത്തെ സ്കൂൾ ബസ്സ് നർഞാല് ഒര് പാട് ഈ ലോങ്ങൊക്കെ പോന്നൊക്കെ ഇണ്ടാവോലോ അപ്പം അതിനൻസരിച്ച് ഇവിടെ ബ റ്റ്‌ നാൽപത്തിമൂന്ന് അങ്ങനെ എത്രയോ ആ വരുന്നെ. പ്പൊ ഇവളന്നെ പറയും ഞാൻ ഒറങ്ങി എണീറ്റുമ്മാന്നറയും ഇവിടെ വരുമ്പോ ഒറക്ക മഫ്ത വേറെ കൊണ്ടരും ബേ ബസ്സി‌ന്ന് എറങ്ങിയ ശേഷം ഏയ് ബേഗ് വേണ്ടേന്ന് ചോയിക്കുമ്പോ പോയിട്ട് ബേഗ് എടുത്തിട്ട് വെരും. ഒറക്കപ്പിച്ചിന്ന് എണീറ്റ് വര്യാ.
രാവിലത്തെ എന്താ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കൊച്ച് എപ്പഴാ കഴിക്കുന്നെ?
അള്ളോ അതൊന്നും പറയണ്ട രാവിലെ ഉറങ്ങി എണീറ്റാല് പിന്നെ നമ്മള് റോബോ കൺട്രോളിൽ നമ്മള് പോകുന്ന അറിയില്ലേ അതുപോലെ അങ്ങോട്ടോടും ഇങ്ങോട്ടോടും അങ്ങോട്ടോടും ഇങ്ങോട്ടോടും എല്ലാം ചെയ്യണം. ഇവരിക്കു ഭക്ഷണം ഇണ്ടാക്കണം അത് വാരി കൊടുക്കയും ചെയ്യണം ഒറ്റക്ക് കഴിക്കൂല.
ആഹ് ഇത് ഇതെല്ലാം ഇങ്ങനെയാ എട്ടേകാലിന് ബസ്സു വന്നിട്ടും കൂടെ എണീ ഞാൻ പറയാ എനിക്ക് സമയമില്ല കാരണം പിള്ളേർക്കും ഇരിക്കാൻ പറ്റണില്ല ഇരിക്കാ നേരവില്ല അത്രയും പെട്ടെന്നല്ലേ ഓടുന്നത്.
ഇവടേയും പ്രശ് അതി ഞാനിന്നിപ്പോ എന്റെ ഹസ്ബൻ്റിൻ്റെ അടുത്ത് പറഞ്ഞു നമ്മളിങ്ങനെ ചേർത്തണ്ടാരുന്നു ഇവിടെ അടുത്തൊരു സ്കൂളിണ്ടാരുന്നു അവടെ ചേർ ത്തിയാ മതിയാരുന്നു. അപ്പോ ഒന്നൂല്ലെങ്കിലും ഇത്ര നേരം വൈകുന്നുല്ലാ നമുക്കിപ്പോ ഇനി ഇൻ കേസ് ബ സ്സൊന്നും മിസ് ആയി കഴിഞ്ഞാല് നമുക്ക് കൊണ്ടോയി ആക്കികൊടുക്കാൻ പറ്റും ഇപ്പ എനിക്ക് കൊണ്ടോയി ഇപ്പോ ഇവള് പോന്ന സ്കൂള് പറഞ്ഞാല് എനിക്ക് പറ്റൂലാ അത് കുറച്ച് ദൂരെ ഉണ്ട്.
ആഹ് നമ്മള് ഞാൻ പറയും മ ക്കക്കൊത്തിരി ഓവർലോഡ് കൊടുത്താലും നമ്മുക്കൊരു വെഷമവാണ് ആഹ്
അതേ എനിക്ക് പാവം തോന്നും കാരണം ഇപ്പ നാലേമുക്കാലിന് വന്നാല് ഇവള് കുളിച്ച് ഒന്ന് ഫ്രഷായി കഴിഞ്ഞ് ആഹ് ഭക്ഷണം കഴിച്ച് കഴിയുമ്പോളേക്ക്
ആഹ്
നാലേ മുക്കാലിനല്ലേ വരാ നാലേ മുക്കാൽ അഞ്ചുമണി കണക്കാ നാലേ മുക്കാൽ കഴിഞ്ഞ അയിമ്പത് അയിമ്പത്തഞ്ച് ഇന്ന് അഞ്ച് മണിക്കാ വന്നത് അയ്മ്പത്തഞ്ച് കഴിഞ്ഞല്ലേ വരുമ്പോം വന്നീ ഇവളെ കുളിയൊക്കെ കഴിഞ്ഞ് ആഹ് ഇവളെ കുളിയൊ ക്കെ കഴിഞ്ഞ് ഭക്ഷണൊക്കെ കൊടുത്ത് അവളൊന്ന് ഇരിക്കാനുള്ള ടൈമില്ല. അപ്പളേക്കും സ്കൂളീന്ന് ഹോം വർക്ക് വേറെ ഇണ്ടാവും പഠിക്കാനിള്ളതിണ്ടാവും ആഹ് രാത്രീ അഞ്ചു മണി ആറു മണിയായി ഇവരെതെല്ലാം ഉം കുട്ടികളല്ലേ പൊതുവെ ഭയങ്കര സാവധാനല്ലേ എല്ലാ കര്യങ്ങളും ചെയ്യാ നമ്മളിങ്ങനെ പറഞ്ഞ് പറഞ്ഞിതാ- ക്കണ്ടേ അപ്പം പോയിട്ട് മേല് കഴുകി ഒക്കെ കഴിഞ്ഞ് ഭക്ഷണൊക്കെ കഴിച്ച് എല്ലാം കഴിഞ്ഞ് വരുമ്പോളേക്കും അഞ്ചര അഞ്ചേ മുക്കാല് കറക്റ്റായി. അപ്പോ ഞാൻ പറയും ഇപ്പം മഴയൊക്കെല്ലേ അപ്പോ കറണ്ട് പോയി ഇടിയെടുത്ത് കിട്ടുന്ന സമയത്ത് ഇൻവെട്ടാറൊന്നും യൂസ് ചെയ്യാൻ പറ്റൂല്ലല്ലോ? ഞാൻ പറയും വൈകുന്നേരം എഴുതാനുള്ളത് വേഗം എഴുതി വെച്ചാളാ പഠിക്കാനുള്ളത് വായിക്കാനുള്ളത് ഞമ്മ ടോർച്ചടിച്ചിട്ടാലും വായിച്ചരാൻ പറ്റുല്ലോ. ഇപ്പോ വന്ന് എഴുതീ പിന്നേ രാത്രി മാരിബാങ്ക് കൊടുത്താല് പിന്നാ പഠിക്കാനുള്ളെ ഒക്കെ പഠിപ്പിച്ചു കൊടുത്ത് ഒമ്പത് മണിവരെ ഇതൊരു കാര്യം ഓളെ പഠപ്പിച്ചെടുക്കല് ഒമ്പത് മണിക്ക് അത് കഴിഞ്ഞ് പിന്നെ ഓൾക്ക് ഭക്ഷണം കൊടുത്ത് ഓളൊറങ്ങാ- ൻ ടൈമായി പിന്നെ രാവിലെ ഏഴേ അമ്പതിനെണീക്കുന്നു ഇവർക്ക് എന്താ പറയാ ഒരു പ്ലേ ടൈം ന്നു പറഞ്ഞിട്ടുള്ളൊരു സംഭവവില്ല കളിക്കാൻ പറ്റുന്നില്ലാ ആരെ കൂടെ നിക്കാൻ പറ്റും ആഹ് അവരിക്കതിന് ടൈം കിട്ടുന്നില്ല.
അപ്പോ രാവ് അപ്പോ രാവിലെ കൊച്ചിനെ എത്ര മണിക്ക് എത്ര മണിക്ക് എണീപ്പിക്കും?
ഏഴ് മണിയാവും ഓളെ ഞാൻ ഏഴു മണിക്കേ എണീപ്പിക്കുള്ളൂ പിന്നെ ഉം തല നനക്കാറില്ല രാവിലെ അത്ര നേരത്തെണീച്ച് തല കുളിച്ചിട്ട് ആവൂലല്ലോ?
അ അ ആ ഞാനും ഞാനും മൂത്തവൾടെ എന്താ രാവിലെ ആറുമണി- ക്ക് വിളിച്ചെണിപ്പിച്ച് ആറരയാവുമ്പോഴത്തേക്കും റെഡിയായി മദ്രസയ്ക്ക് പോണം. അപ്പം സ്കൂൾ യൂണിഫോം ഇടും മദ്രസ- ത്തയിൽ യൂണിഫോം ഉണ്ട് പക്ഷെ അത് ഞാൻ ഉസ്തായിനോട് നേരത്തെ വിളിച്ച് പറഞ്ഞിട്ടുള്ളതുകൊണ്ട് മ തായിന് കൊഴപ്പില്ല ഉസ്താദ് അഹ് ഓക്കെ പറഞ്ഞു അപ്പം എന്നാ ഇതുപോലന്നെ തല നനക്ക് ല മേല് കഴുകത്തുള്ളൂ. പിന്നെ വൈകിട്ട് വന്നിട്ടാണ് എണ്ണയും വേച്ച് തലയിരീ- അപ്പൊ നാലേകാലാകുമ്പം വരും. പിന്നെ വന്നിട്ട് ങ് ങ് തലയില്. ആഹ് അത് ശരിയാ, സമയവേ ഇല്ല. പിന്നെ മക്കളെ പറഞ്ഞിട്ട് കാര്യമല്ല. കളിക്കാനുള്ള നേരമില്ല. പുറത്തേക്ക് ഒന്ന് പുറം വീടിന്റെ മു മറ്റോ ഒന്ന് കാണാനുള്ള നേരമില്ല.
എക്സ്.
ആഹ് ആ
ആഹ് ഓക്കെ ശരി.
ആ ഓക്കെ ഓക്കെ.